പറി
ആ സുഖവാണോ താങ്കൾക്ക്
ആഹ്‌ സുഖാണ് അൻക്കോ
ഓ എനിക്ക് സൂഖമാണ് എന്തൊക്കെയണ്ട് വിശേഷങ്ങൾ പുതിതായിട്ട്
ഏ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുല്ല്യ എൻക്കോ?
എന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പ്ലസ്ടു പാസ് ഔട്ടായി നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാ എനിക്ക് വിശേഷമായിട്ട് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു സങ്കടയിട്ട് ഞാൻ പറയുവയാണ്
ഉം
ആ ഞാന് എനിക്ക് കൊമേഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ എനിക്ക് നയന്റി ടു പെർസെന്റേജ് മാർക്ക്ണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു എനിക്ക് ഇതുവരെ ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല
ഉം
ഞാൻ ബികോം ഫിനാൻസിനാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ബി കോം ഫിനാൻസ് എന്ന് പറയുന്ന ആ കോഴ്സ് ഭയങ്കര ടൈറ്റ് ആയത് കൊണ്ട് തന്നെ അധിക കോളേജിലും എനിക്ക് കിട്ടുന്നില്ല പിന്നെ ഞാൻ ബി സി എക്കാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അലോട്ട്മെന്റിലെങ്കിലും ബി സി എക്ക് എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്
ഓ
ഉം
എവിടെ പിന്നെ
ഇ പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾക്കെ
ആ താങ്കൾക്ക് ആ ഈ ഡ്രസ്സിനൊക്കെ കുറിച്ച് എന്താ അഭിപ്രായം ഈ ഡ്രസ്സിങ്ങിനൊക്കെ കുറിച്ച് ഫാഷൻ ഷോക്കക്കെ കുറിച്ച് എന്താെന്ന് അഭിപ്രായം
ഹന്ന് പറയുമ്പോ ഈ പല മോഡലില് ഡ്രസ്സ് മ്മക്ക് അങ്ങനെല്ല ഉദ്ദേശിക്കണേ
ആഹ നമ്മളിപ്പോ ഓരോ ഡ്രെസ്സകുകളൊക്കെ നമ്മള് കാണുന്നതല്ലേ അപ്പോ അയ്ന കൊറ്ച്ച്
ഏ എന്താണ് പലരെകണാലും പല ഡ്രസ്സ്ൻ്റതല്ലേ മോഡല്
നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സിനോട് കൂടുതലും താല്പര്യം അതായതിപ്പോ
ഷോർട്സ് ഷോർ ഷോട്ട് ടോപ്പൊകായിട്ടില്ലേ
ആഹ്
ആഹ് അങ്ങനത്തെ അയിനേ പറ്റി
ക്യാഷാൽ വെയറ് അല്ലാണ് ഓ എനി ക്ക് കൊറച്ചും കൂടി ഇഷ്ടം ഈ പാർട്ടി വെയറ് അങ്ങനത്തെക്ക്യ ഡ്രസ്സിനോടാണ് ആഹ് നല്ലാ വർക്ക് ഒള്ളാ ഡ്രസ്സിനോടൊക്ക്യയാണ് താല്പര്യം
പിന്നെ ഈ ഇങ്ങാനത്തെ പൂ പൂവാളൊക്കെ ഇഷ്ടണാ ചെടികള് അങ്ങനത്തൊക്കെ
ഓ ചെടി ചെടികളൊക്കെ എനിക്ക് ഇഷ്ടാണ് പശേ എനിക്ക് ഈ ചെടികള് നട്ന്നത് ആഹ് ഒന്നും വല്ല്യായ ഇഷ്ടല്ലാ പശേ ചെടികള് ആരാങ്കിലും നട്ടാലേ അത് അയ്ന് വെള്ളം പരന്ന് കൊട്ക്കാനും അത് ഇങ്ങനെ നോക്കി വളർത്താളാണ എനിക്ക് താല്പര്യം പശേ ആരാങ്കിലും ഒന്ന് അത് സെറ്റക്കി തരണം പിന്നെ ഞാനേ ഇങ്ങനെ കണ്ട്രോള് ചെയ് മാനേജ് ചെയ്ത് ഇങ്ങനെ ഞാൻ പോകും പശേയെങ്കി ആരാങ്കിലും ആഹ് ഒരു ഉം ചെടി വളർത്തിയേട് എത്ത് തേരം ആരാങ്കിലും എനിക്ക് അത് വേരെ ആരെങ്കിലും ചെയ്തു തന്നാ ഞാൻ ബാക്കി ചെയ്യ്ന്നതിനോട് എനിക്ക് പ്രതോകിച്ച് ഇപ്പാം കാരണം വീ ട്ടിലും ഞാൻ വെറുതെ ഇരിക്കുവയാണ് പ്രത്യേകിച്ച് എനിക്ക് ഒര് പണിയും ഇല്ല്യാ അപ്പോ എനിക്ക്
ആഹാ അത് എന്ന് വെച്ചാല് ഈ ചെടി വളർത്ത്മ്പോ നമ്മളെ അ്മ ശ്രദ്ധിക്ക്മ്പോ കൊററെ നേരം ടൈം നോക്കിനിക്കുമ്പാക്കൂം ഞമ്മാടേ മനസ്സൊക്കേ എന്തായ് റിലാക്സ് ആവാനോ കാര്യങ്ങളൊക്കെ ഒക്കെ പറ്റും ഒര് മീനിനെ വളർത്ത്മ്പോളാക്കെ അയ്ന ഇങ്ങനെ നോക്കി നിൽക്കാന്നെങ്കിൽ മ്മക്ക് നും കാര്യങ്ങളൊക്കെ കൊറെ കൊറഞ്ട്ടും
പ്പുവാ
താങ്കൾടെ വീട്ട്ല് ആരൊക്കെ ഇണ്ട്
എന്റെ വീട്ട്ല് രണ്ട് അനിയന്മാരും ഉമ്മാ ഉപ്പ പൊറത്താണ്
മ് പൊറത്ത്ന്ന് പറിബ എവടെയാ
അയ് ജോബിന് വേണ്ടിട്ട് പോറത്ത് പോയ്ക്കാ ബാംഗ്ലൂരു
ഓ ബാംഗ്ലൂരിലൊക്ക നിങ്ങള് ബാംഗ്ലൂര് പോയിട്ട് ണ്ടോ
ഇല്ല്യാ
ആഹ് ആഹ് നിങ്ങള് പറയാറില്ലേ കൊണ്ട് പോവാനൊന്നും
ആഹ് പറയല്ണ്ട്
സമയായിട്ട് ഇണ്ടാവില്ലാ ല്ലേ
ഞങ്ങളേ കൊണ്ടൊവാ പറ്റേ സാഹചര്യ അല്ലാ ഇപ്പോ
ഓ ആഹ് നിങ്ങള് വേറെ എവിടെലും പോയിട്ട് ഇണ്ടോ ഇങ്ങനെ ടൂറ് ഇപ്പൊ വെക്കേഷന് ആയിട്ട് ട്രിപ്പ് ഒക്കെ പോയിട്ട് ഇണ്ടായിര്ന്നോ
വെക്കേഷന് ആയിട്ട് ങ്ങനെ ലോങ് ട്രിപ്പോന്നും പോയിട്ടില്ല ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊറത്ത് ഇവടെ എട്‌ത്ത്‌ള്ള സ്ഥലത്തൊക്കെ
ഞങ്ങള് പോയിര്ന്നു വെക്കേഷനായിട്ട്
ഏ എവ്ട്ക്ക്
ഞങ്ങള് വയനാട് പോയ്ര്ന്നു
ഉം അവടെ എന്തൊക്കെ കണ്ടു അവിടെ എങ്ങനെയാ വെറുത പോയതാ
ഞങ്ങൾക്ക് വയനാട് റിലേറ്റീവ്സ് ഇണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓരോട്ത്ത്ക്ക് പോയി അപ്പോ ഓരോ പ്പം ഒരു ഡാമ്ക്ക് ഞങ്ങളൊരു ഡാ മ്ക്ക് പോയി ഐന്റെ പേര് എനിക്ക് ശരിക്ക് ഓർമ്മല്ല അവടെ പോയി അവിടെ ഞങ്ങള് ഫാ ഫാമിലി കസിൻസിന്റെ ഒക്കെ കൂടെ നല്ല
പിന്നെ അവടെ എന്തൊക്കെ കാണാള്ളതൊക്കെ
കാണാൻ ഇപ്പൊ ഇപ്പ അടുത്തൊരു ആ ദുരന്തം ണ്ടായില്ലേ ചൂരൽമല ഉരുൾപൊട്ടൽ ഞങ്ങൾ അവ്ട്ക്കൊക്ക അതൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ അവര് കൊണ്ടൊയി കാണിച്ചന്നു ഭയ ങ്കര
ഓര്ക്ക് ഇട്തൊട്ത്തട വീടും കാര്യങ്ങളൊക്കെ കണ്ടോ
ഓ എല്ലാം ഞങ്ങക്ക് കാണിച്ച് തന്നു ഭയങ്കര മനസ്സിനൊര് എടങ്ങാറത് കണ്ടപ്പോ
ആഹ് ഈ ഡാമിൽ എന്തൊക്കെണ്ട് കാര്യങ്ങ ളൊന്ന് പറഞ്ഞേരേ ഞങ്ങക്ക് പോവാ പറ്റ
ഡാമ്‌ല് ഡാമില് കാര്യയിട്ട് എന്താ ഇണ്ടാവാന്ന് എല്ലാർക്കും അറിയാം വള്ള ആരിക്കും അവടെ വള്ളുണ്ട് ആഹ് പിന്ന ചെറിയ ഡാമാണ്
ആഹ് അല്ല എങ്ങനെ നമ്മള് കറങ്ങാ പ റ്റിയ സ്ഥലങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുല്ല
പറ്റേ സ്ഥലങ്ങളാണ് അവടെ ആയ ഒന്നുല്ല വള്ളത്തിന് അധിക ആയംമൊന്നുമില്ല പാറകളാണ്. ആഹ്. അടി പക്ഷേ ഡാമ് കെട്ടി അവിടെ നല്ല ആയോണ്ട്. വെള്ളണ്ട്. പക്ഷേ ഡാം തൊറന്ന ഒല്ച്ച് പോകുന്ന ഭാഗത്ത് ഞങ്ങള് പോയ ടൈമില് വെള്ളം ഒന്നും അധികം ഇല്ലയിരുന്നു ഉം നീന്താൻ പ ച്ച് ആഹ് ആഹ് യൊന്നും അവിടോന്നും ഇല്ലായിരുന്നു. ചെറ്യാ കുഞ്ഞു മക്കൾക്കൊക്കെ വേണമെങ്കിൽ നീന്താനൊക്കെ പറ്റുവായിരിക്കും. പക്ഷെ ആ ഞമ്മ ഇങ്ങള് എറങ്ങിടത്തന്നെ ഞങ്ങളും എറങ്ങ്യേന്നാല് ച്ചാല് ഞങ്ങള് ഡാമിന്ന് വെള്ളംങ്ങന ഒല്ച്ച്ണ സ്ഥലത്ത്ക്ക് ഞങ്ങൾ അയിന്റെ ഉള്ളിക്ക് പോയിര്ന്നപ്പോ അവിടുന്ന് ഞങ്ങള് നെൻഞ്ഞു
ആഹ് ആഹ് പിന്നേ എന്താണ്? ഏഹ് ഇങ്ങളെ വീട്ടില് ആരൊക്കെയുണ്ട്?
ന്റെ വീട്ടില് ഞാന് എന്റെ മൂന്ന് സിബ്ലിങ്സ് ആണ്ള്ള്. സിസ്റ്റേഴ്സ് ആണ്. പിന്നെ ഫാദറ് മദറ് പിന്നെ ഞങ്ങത് ജോയിന്റ് ഫാമില്യാണ് അപ്പോ ആഹ് ഏഹ് അവിര് അമ്മായ്യാരൊക്കുണ്ട്
ഏഹ് എന്താണ്? ഇയാള് മാരീഡാണോ?
ഞാൻ മേരീഡല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞു നിക്കുവാണ്. നിങ്ങ്‌ക്ക് മാരി നിങ്ങള് മാരീഡ് ആണോ?
അല്ല ഞാനും പ്ലസ് ടു കഴിഞ്ഞിരിക്കന്നാണ്.
ആ മാരേജിനെ കുറിച്ച് ആ ചിന്തിക്കുന്നുണ്ടോ?
ഇല്ല ഇപ്പന്നും മേരേജിനെ കുറിച്ചോന്നും ആലോയ്ക്കുന്നില്ല
ഉം. ഉം. ഇല്ല നിങ്ങൾടെ പേഴ്സണൽ അഭിപ്രായം എന്താണ്? അതായത് ഇപ്പ മാരേജിനെ കുറിച്ച് എങ്ങനത്തെ വ്യക്തിയായിരി ക്കണം
ആഹ് നമ്മളെ മനസ്സിലാക്കണം
ഈ പ്രണയത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം?
അത് നല്ലതാണ് എന്ന്‌വെച്ചാ നമ്മളെ മനസ്സിലാക്കിന്റേഷം അത് കേട്ടാള് ആഹ് ഒര് നേക്കിലൊക്കെ പോണതല്ലേ? നല്ലതല്ലേ?
ആഹ് ആഹ് എന്റെ അഭി പ്രായ എന്താന്ന് വെച്ചാല് പ്രണയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ ഇനി ഒരാള് പ്രണയത്തിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ്ള്ള ആ ളെ ഒരിക്കലും നമ്മള് അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്ക
ആഹ് അങ്ങനല്ല. ഇത് എന്ത് വെച്ചാ ഞമ്മള് ആഹ് അറിയാത്ത ഒരാളെ കെട്ടുന്നതിണേക്കാട്ടിം നല്ലതല്ലേ? അയ്ലെ നിക്കുന്ന ഒരാളെ കെട്ടുന്നേ അല്ലേ?
ശരിനാ
ആഹ് അപ്പ അതാണ് എനിക്ക് അയിനോടാണ് താല്പര്യം.
ഉം എന്തായാലും നല്ലൊരു ഭാവി താങ്കൾക്ക് ഉണ്ടാവട്ടെ പ്രണയിക്കുന്നുണ്ടോ?
ഉം ആന്നോ ഇയോ
ഓ പ്രണയിക്കുന്നുണ്ടല്ലേ മം അപ്പോ ആളെ തന്നെ കല്യാണം കഴിക്കുന്നുള്ളൂ അല്ലെ
ആഹ്
ഉം
ഇയോ
നിങ്ങള് ഹ് ഫോറസ്റ്റ് ഏരിയിലോക്ക് ട്രാവൽ ചെയ്യാറുണ്ടോ
ഫോറസ്റ്റ് ഏരിയന്ന് പറയുമ്പോ ഇവിടെ അടുത്തുള്ളതൊക്കെ അങ്ങനെ പോവും പിന്നെ കൊറെ മുന്നേ പോയിന്
ഓക്കെ എന്നാലും ഇനിയും നിങ്ങൾക്ക് അങ്ങനെ പോകാനൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ ശരി ബായ് ഏയ്